ഹലോ ഹലോ ആഹ് ഹലോ ആഹ് എന്തെക്കെണ്ട് ഹലോ കേക്ക്ണില്ല്യ ആഹാ ഇണ്ട്ണ്ട് ഇണ്ട് കേൾക്ക്ണ്ട്. ആഹ് പണി നന്നു ആഹാ ആഹാ ഒക്കെ സുഖം ആഹാ സുഖാണ് സുഖാണ്.
വേറെന്താക്ക്ന്ന് അവ്ടെ മഴയെല്ലുണ്ടോ?
ഇല്ല ഇന്ന് മഴയൊന്നുല്ല്യ
നല്ല വെയിലല്ലേ? ഇവിടെ അതെ നല്ല വെയില് തുണിയെല്ലാം ഒണങ്ങി കിട്ടി. കൊറേ നാള്കൾക്ക് ശേഷം എന്തൊരാശ്വാസം.
ഞ്ഞമ്മളു അങ്ങനന്നെ കൊറേ പൊറ്ത്തൊക്കെട്ടാണ്ട്ങ്ങനെ ഒണക്കിട്‌ത്ത്
ആഹാ ഉണക്കിയെടുക്കാ ചെയ്തെ ഇനിയും കൊറച്ചും കൂടി ഉണങ്ങാന്ണ്ട്. മിനിഞ്ഞാന്നത്തേല് കൊറച്ച് ആറണ്ടേല്ലാ അത്ട്ത്തിട്ടില്ലേ ഇന്നലക്കീ ഇന്നലെ അലക്കിയെതല്ലാംന്ന് ഉണക്കാനിട്ടീന്
ആഹ ആഹ ആഹ
പിന്നെ കല്യാണ
ഇല്ല കല്യാണത്തിന്റെതൊന്നുല്ല്യ. അവിടെ? പരിപാടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ. ആഹ് ആഹ് രാവിലെ പുട്ട്.
പുട്ടും കറി പുട്ടും വപ്പടാ. പഴും അങ്ങനെ തിന്നോ ഫുട്ടും പപ്പടം പഴം തിന്നും നല്ല ടെസ്റ്റാ നല്ല രസാ? ആഹാ പിന്നിതോ? ഞാപിന്നെ ഒന്നാക്കി ക്റായ് വായിട്ടേ ചെയ്തിട്ടുള്ളു.
ഏഹ് ശെരി ആഹ് അറിയാ അറിയ തേങ്ങൊക്കെട്ടാണ്ട്. ആഹ്, ആഹ്, ആഹ്. ഏ ശെരി ഇല്ല, ഉച്ചക്ക് ഞമ്മളൊന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മള് സാദാ ചോറും കറിയും തന്നെയായിരുന്നു
അതെ ഞായറാഴ്ച പിന്നെ ഞ്ഞമ്മക്ക് ആ ഭർത്താവ് എല്ലാരുണ്ട് അതുകൊണ്ട് ഞാ എന്തെങ്കു പ്രേത്യാ പ്രത്യേകതയായിട്ട് വെക്കല്ല്ണ്ട്
വെക്കാ ആ ഞ്ഞമ്മക്കയിനിവടെ എട്ത്ത് ഏഹേ അഹ് ശെരി ആ ആഹാ ആഹ് അറിയറിയ അറിയ
നല്ല അത അന്റെ കുട്യാൾക്കെല്ലാം ഇഷ്ടം മറ്റേ മന്തി അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എരു കൂടുതല്ലാന്ന് ഇത്
ആ എരു കൂടുതലാണ് മറ്റേ നി ചിറ്റരങ്ങനെ വേറൊരു പച്ചച്ചോയണല്ലോ ല്ലേ
കോഴിയെർച്ചി പൊരിക്കമ്മൊളക് ട്ടിട്ട് പൊരിക്കലാന്നല്ലെ പെരി പെരി മന്തിന്റെ
ആഹ്. പെരി പെരി ക്കെ അങ്ങനേണ് എല്ലാം സാദാ മന്തിക്കെ
സാദാ മതിക്കൊന്നുല്ല പച്ച മസാലന്റെ എറ്ച്ചി പോലത്ത ല്ലേ ഒന്നുല്ലലെ ക്യാപ്സിക്കോ അതെല്ലങ്ങനെ കൊഴച്ചിട്ടാക്ക്ന്നല്ലേ മിക്സിയിലൊന്നരക്കുന്നില്ലാലോ?
അതന്നെ അതാണ് മക്കക്ക് മാണ്ടാ പറ്റാത്തത് ഏഹേ അഹ്ശെരി ആ ആഹാ
വാക്കിയെല്ലാർക്കിതാ നല്ല ഇഷ്ടം.
ഇത് പിന്നെ നല്ലോം കൊർച്ച് ആഹാ അതാണ് ആഹാ ഏരുവാണ്
പിന്നെ മയോണൈസ തീയ് കൊറച്ച് ചൂടാക്കിട്ട് ചൂ പതക്കുന്ന വെള്ളത്തി ഇട്ടിട്ട്
അങ്ങനെ ണ്ടാക്കല് ഏ ശരി ഏ ശരി പച്ചമുട്ടേല്എങ്ങനെ എങ്ങനെണ്ട
കൊർച്ച് തൾച്ച വെള്ളത്തിലിട്ട് വെക്കും. കൊർച്ച് ടൈമ്. കൊർച്ച് ടൈമല്ല. ബെന്ത്ട്ട് ഒരു ഹാഫ് ബേവ് പോലെ ആകൊല്ലാ.
ആഹ്. ആഹ് ആഹ് അത് ശരി ആഹ ആഹ അപ്പൊ തില് സൺഫ്ലവർ ഓയിലെന്നെ
ആഹ്. സൺഫ്ലവർ ഓയില് വെക്കും. പിന്നെ കൊർച്ച് വിനാഗിരി. പിന്നെ കുരുമുളക്‌പൊടി. കൊർച്ച് ഉപ്പല്ലട്ടയിഞ്ഞാല് അങ്ങനെ വെക്കും. പിന്നെ തക്കാളി ചട്നി. തക്കാളി ചട്നി ഞാ എന്ന്ങ്ങ ങ്ങനെ ആക്കല് തക്കാളി ചട്നി.
തക്കാളി ചട്നി. ചപ്പും പിന്നേ സവാളന്റെ ചെറിയൊര്തും കഷ്ണക്കെ
ഞാ ഒന്നുടേല്ല. ആ ന്താറില്ല അമ്മക്ക് രണ്ടും വ്യത്യാസം പോലെ ഞാ വെറും തക്കാളിയും മല്ലിച്ചപ്പ്, ചെർന്നാരങ്ങ. കൊർച്ച് വിനാഗിരി.
ആഹ് ആഹ് ആഹ്
ഉപ്പും ഇട്ട്ട്ട് അടിക്കാചെയ്യാ. മറ്റേ ഉള്ളി, തക്കാളി വാട്ടിയിട്ട്ള്ള ചട് നീ പിന്നെ അവും ബെറ്ങ്ങനെ ച്ചിട്ട്ള്ള ചട്നി ഒന്നും പിന്നെ വെർങ്ങനെത്തന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി അല്ലേ? അത് കേറീന്ന്. അത് കുട്ട്യോ ൾക്കൊന്നും പറ്റുന്നില്ല. അതിലും നല്ലത് ടേസ്റ്റി. വെറും വള്ളം വരെ ഒയ്ക്കൂല. തക്കാളി മാത്രം. തക് തക്കാൾന്റെ വെള്ളം.
ഞമ്മള് നമ്മള് വെളളാഴിക്കൂല. വിനഗറ് അത് ഒഴിച്ചാണ്ട്
ആഹ്.
അങ്ങനെ അടിക്കും. ആഹ്
അതന്നെ. അതെന്നെ ഈ വെറും തക്കാളിടും. ഉള്ളിയേടൂല ഉള്ളിയേ ടുമ്പോ ഒരു വേറെ തന്നെ ടേസ്റ്റ്.
ഞമ്മക്ക് ഇവിടടുത്തൊരു പര്പാടിണ്ടായിന് അപ്പൊ ആ ചോറുണ്ടായിരുന്നു ഇവിടെ മക്കക്ക് കൊടു ക്കാന് ആഹ് ചോറ് കൊണ്ട്ത്തന്ന് ആ പച്ചക്കറി ബിരിയാണിയും ഉ ചിക്കൻ കടായിം. അത് ഇവിടൊരു ആ അവിടെ ഒരു കല്യാണത്തിന്റെ ഇതാണ് പക്ഷെ അത് വിട്ടാണ് ആ ആഹ് ഇവിടെ പര്പാടിയൊന്നുല്ലൃ. അല്ല നമ്മക്ക് ഇവിടെ പരിപാടിയൊന്നുംങ്ങനെ ഇവിടെ അട്ത്തുള്ളോർക്കൊന്നും അങ്ങനെ ഇല്ലൃ ആണ്ങ്ങക്ക് മാത്രോള്ളു ആഹ് ആഹ്
പരിപാടിക്ക് വിളിക്കാണ്ട് ഇങ്ങനാ ഭക്ഷണങ്ങൾ കൊണ്ട് തരും വിളിക്കുമ്പോ കൊറേ പേരെ വിളിക്കണല്ലോന്ന് വിചാര്ച്ച്
ആ ആ ആ മണവാട്ടി അയിന് ഇവിടെ ഇടുക്കിലാണ് ഓ അവര് ഇന്ന് ഇവിടുന്ന് പുത്യാപ്പള ഇവിടുന്ന് എറ്ങ്ങി പോവാണ്. അ ആ അപ്പൊ ഇവിടെ ചെറിയരു പരിവാട്യ ആ ആ ഭർത്താവിന്റെ വീട്ടില്
ആഹ് നമ്മുടെ ഈട അങ്ങനെയല്ലേ ഭാര്യ വീട്ടിലാനിക്ക
ഭാര്യ വീട്ടിലാണ് ആ ശരി
ഭയങ്കര ഇതാന്ന് കല്യാണം കയ്നപാട് മുട്ടിയും കായും മുട്ട പുയ്ങ്ങിയത് പാലല്ലും കൊടു പിന്നെ പലതരം, രാവില്തന്നെ ആസ്ഥത്തിന് നെയ്ച്ചോറും പത്തലും നെയ് ഇപ്പത്തലും എല്ലാ കഞ്ഞി എല്ലും വെക്കണം
ആഹ നെയ്പ്പത്തെലൊക്കെ നല്ലട്ടെ ടേസ്റ്റാണല്ലോ എർചി എറച്ചിഒക്കെണ്ടായലരസല്ലേ?
ആഹ്ന്ന്ന് നല്ല രസായി പ്പൊ മോക്ക് പനി ഇന്നലെ പിന്നില്ല കാലാവസ്ഥ മാറുമ്പോള്ത്തേക്ക് പോയി അന്തൊരു കഞ്ഞി വെക്കാ ചെയ്ത് കാൺച്ചിനിന്നല
ആഹ് ആഹ്
ആഹ് ഇന്നലെ ആ മഴയ നല്ല വെയിലാണ്ടിട്ട് പോയതാ അപ്പ എർങ്ങുമ്പോ മയപെയത്. ഹോസ്പിറ്റല് എത്തേരം പോയി എന്നിട്ട് ഇപ്പർത്ത് എർങ്ങും ആദ്യമഴ തം- മഴ ഒരു പ പടി പറ്റിക്കുന്നപോല അത് അങ്ങന്യ ഏടെങ്കിലും പോക്ബാണ് മഴ പറ്റിക്കമ്മളെ
ആ അതെ മഴ കൊണ്ടോ ന്നിട്ട് ന്നലെ പെയ്തത് പെയ്തത് കൊണ്ടോയ്ക്ക മഴേ ന്നലെ പോ ഏ ആശുപത്രി പോയപ്പോ
ആ പിന്നിത് ചായക്കെന്താക്ക്ന്ന്
ചായക്ക് എന്തെങ്കിലും പഴംപൊരിയോ അനെന്തെലും ണ്ടാക്കണം വിചാരിച്ച്
ഞാൻ റൊട്ടി വാട്ടണംന്നിങ്ങനെ വിചാര്ക മുട്ടിഇട്ടട്ട് അമ്പളേറ്റ് റൊട്ടിയാക്കാന്ന് വിചാരിക്ക്ന്ന്
ആഹ്
എന്തെങ്കു ആക്കണം ഭർത്താവെല്ലുണ്ട് വീട്ടില്.
ആഹാ
എല്ലാരും വീട്ടിലുണ്ടല്ല മറ്റ്ല്ലടൈമ് എന്തെങ്കിലും ആയിട്ട് കൊടുത്ത് ഒഴിവാക്കല്ലോ.
ഉം
കലവാണ്ടു പന്തെങ്കില് അ ടൈമ്ണ്ട് പിന്നെ രാത്രി മന്തി തന്നെ ഉണ്ടാവും.
ആ വൈകുന്നേരം എപ്പഴാ ചായ കുടിക്ക
എന്ത്
വൈകുന്നേരം എപ്പളാ ചായ കുടിക്കാപ്പളാ ചോയ്ക്ക?
നഞമ്മള് ഇപ്പൊ നാല് മൂന്നരക്കാന്ന് ഭക്ഷണം കയിച്ചിന് ചായ കുടി ഒരു ഏഴ് ആറര മണിയാാവും.
ആഹ ആഹ് ഞമ്മളുന്ന് ഉച്ചഭക്ഷണത്തിന് നേരം വകിക്ണ്
ഞമ്മള് പൊതുവേ ലയിറ്റാവും. കാരണം ഞായറാഴ്ചസം ഞമ്മള് ഒമ്പത് മണി പത്ത് മണിയാവും എണീക്കാ പിന്നെ ഇന്നലെ കളിയെല്ലുണ്ടല്ല, കളി കാണലില്ലേ?
കളി കണ്ടിട്ടില്ല ങ്ങള് കണ്ടീന്നോ
ഞാ ഇല്ല ഭർത്താവ് കാണും പിന്നെ ഭർത്താവ് കടക്കുമ്പോ ഞാനും അങ്ങനെ കിട്ടിയ ചാൻസല്ലേ ഞായറാഴ്ചസം
ആ
മറ്റുള്ളാസം സ്കൂളിലയക്കലും, രാവിലെ എണീക്കലുഅല്ലേ?
ക്കെ കാരം ആഹാ ആഹാ ആഹാ.. !
ഞായറാഴ്ചിവരെ ഒറങ്ങാൻ കിട്ടും.
ആ അതെ ഇനിപ്പൊ നാളെ മുതല് തുടങ്ങിയല്ലോ
ആഹാ.. ! രാവിലെ എണീക്കണം ആദ്യം, ആകെ ഞാറാഴ്ച്ച ഒരു റസ്റ്റ് കിട്ടൂ. നാളെ രാവിലെ അനി പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മോളുണ്ട്, ഓക്ക് ലീവാവും.
ആ ശരി എൻക്ക് എൻക്ക് മൂന്നാള്
എന്തെല്ലാന്ന്
മൂന്നാളാണ് രണ്ട് മോളും ഒരു മോനും
മൂത്തത് ഏ മോളാ
ആ മൂത്തത് മോള മൂത്ത രണ്ടും മോളാണ്
ആഹാ എത്രിലാ പഠിക്കുന്നേ?
പ്ലസ്ടു വല്ലുത്.
പ്ലസ്ടുഏന്നല്ലേ? എന്താ എടുത്തിന്?
ഓള് ഹ്യുമാനിറ്റീസാ
ഹ്യുമാനിറ്റീസാ എന്റെ മോള് കോമേഴ്സ എടുത്തീന്.
ആ ഇവള് കൊമേഴ്സിലന്നെ കൊടുത്തീനെ അപ്പൊ രണ്ട് സ്കൂള് കിട്ടിയത് കോമേഴ്സായ്രുന്നു അത് അമ്മക്ക് കൊറച്ച് വിട്ടാണ് അത് വിട്ടാണേ അപ്പം പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ ദൂരെ ആ
അതുപോലെ സയൻസ് കിട്ടീനന്റെ- മോക്ക് പക്ഷെ ദൂരോ, പെൺകുട്ടികളല്ലേ എങ്ങനെയാ! ധൈര്യത്തിലാക്കി ഈ- മയക്കാലെല്ലൂ വരാനല്ലം ബുദ്ധിമുട്ട്. ട്ടുമ്പോ ഒരു വേജാറല്ലണ്ടാകാ, സമാധാനം ഉണ്ടാവോ. ആൺകുട്ടികള്- ആരുല്ലാ പ്പോ എങ്ങനെങ്ക് എത്താനുളി.
ആഹാ അതന്നെ എങ്ങനെങ്കിലും ഒക്കെ.
ആ പെൺകുട്ടിളെ എന്ത് ധൈര്യത്തില അയക്കാന്നുള്ളരൂ ഒരു പേടി അത് ഞാൻ പറഞ്ഞ് മതി, സയൻസ് കിട്ടീയിട്ടില്ലെങ്കിൽ പ്രശ്നം ഇില്ല, കൊമേഴ്സന്നെ എടുത്തോന്ന്. ഇവക്ക് മൂന്നാലടത്ത് കോമേഴ്സന്നെ കിട്ടീ ഇന് പിന്നെ ഇവൾ പഠിച്ചന്നെ ഗേൾസ് സ്കൂളിലാ. പെൺകുട്ടിയാളെ സ്കൂളിൽ അവിടെ പിന്നെ മുസ്ലിം കോട്ടിയിൽ കിട്ടിയോണ്ട് പിന്നെ അ അവടെ തന്നെ ചേർത്തി പഠിച്ചേ, അതാമ്പോ മുസ്‌ലിം പെൺകുട്ടികളെ ഉള്ളു. അങ്ങനെ ഇന്നാള്ന്നോന്നില്ല എല്ല- ആൾക്കാറും മു മുസ്ലിങ്ങളല്ല ഇത് പെൺകുട്ടികൾ മാത്രം, ഓള് പഠിച്ചതേ പെൺകുട്ടികൾ.
ഏ.... ശരി ആഹാ ആഹാ... ! നമ്മക്കിവിടെ ഹ്യുമാനിറ്റീസ് പിന്നെ എല്ലാരുള്ളതാ എല്ലാരുള്ളതാ ആഹാ ആഹാ ആഹാ അപ്പോ- ഹ്യുമാനിറ്റീസിവിടെ എടുത്ത് സ്കൂള- എടുത്ത സ്കൂള് കിട്ടിയപ്പളേ ആ എടുത്ത സ്കൂള് കിട്ടിയപ്പോ പിന്നെ ഇങ്ങ ട്ട് മാറിയെതാ അതിലേറെ എടുത്ത്- ഞമ്മകിവിടെണ്ട് ഹൈസ്കൂളൊ- ക്കെ പഠിച്ച് ആഹാ ആഹാ... ! ഹൈസ്കൂളൊക്കെ ഇവിടെ അടുത്ത് പഠിച്ചതൊക്കെണ്ടോ? ക്ക് പക്ഷെ, അവിടെന്നും പിന്നെ ഓള് ഫോം, ഓള് ആറാം ക്ലാസ്. ഇവിടെ എടുത്തുള്ള സ്കൂളിലന്നാണ്
അടുത്തുള്ളന്നെ എത്രീലാ പഠിക്കുന്നേ?
ഓള് ആറില്
ആറാം ക്ലാസ്
ആ ആറില് ഉം മറ്റേത് യു കെ ജി
യു കെ ജില് പഠിക്കലുണ്ടോ ഇത് ഗവൺമെന്റ് തന്നെയാ
ആ ഗവൺമെന്റ് ന്നെ
എല്ലാരും ഗവർമെന്റ് അന്റെ മോള് ഒന്നാം ക്ലാസ്സണ് ഓള് മാത്രം ഫീസ് കൊടുത്തിട്ടാണ് മറ്റേ രണ്ടാളും ഗവൺമെൻ്റിലാ അത് ചെറുപ്പത്തില് കൊറച്ച് ശ്രദ്ധ യില്ല ടീച്ചർമാറി അതോണ്ട് പിന്നെ അതിലേക്ക് ചേർത്തി.
ആഹ് വലിയോള് അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എനി കൊറച്ച്.
തെ
കൊറച്ച് കൊറച്ച് ഇംഗ്ലീഷ് മീഡിയയത്തിലായി നി ഓള് രണ്ടാം ക്ലാസ് വരെ എൽ കെ ജി യു കെ ജി ഉം
ശെരി പ്രൈവറ്റില് പഠിപ്പിക്കാന്ന് വിചാരിച്ചു പിന്നെ ഒന്നാം ക്ലാസ് പിന്നെ ആ അന്റെ മൂത്താളിൽ അങ്ങനെ ചേർത്തി അങ്ങനെ ഇതാക്കാന്ന് വിചാരിച്ചു എന്നാ ശരിയാ
എന്നാ ശരിയാ ആ ആ ആഹ് എന്ന ശരി.
നിസ്ബ അൻ്റെ